ഹലോ
കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് നമ്മള എപ്പോഴും കൊറെ ആൾക്കാരെ കണ്ടിട്ടില്ലേ എപ്പോഴും അവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും ചിരിച്ചോണ്ടായിരിക്കും അവരി ഇരിക്കുന്നത് അപ്പൊ നമ്മൾ പറയും. അവന്ത അവർക്ക് ക്ക വ ട്ടാണോ എന്നൊക്കെ ചോദിക്കാറില്ലേ ശരിക്കും അവർക്ക് വട്ടുണ്ടായിട്ടായിരിക്കോ അവരൊക്ക ഇങ്ങനെ ചിരി. യ്ക്കുന്നത് അത് ആഹ് പിന്നെ ഓരോ ആൾക്കാരാണെങ്കിൽ ചെല ആള് ക്കറിയില്ല ഏതൊക്കെ സിറ്റുവേഷനിൽ എപ്പോഴൊക്കെയാണ് ചിരിക്കേണ്ടത് എന്നറിയത്തില്ല ചെലപ്പോ പ്പം ചെലപ്പോ ക്ലാസ്സിലൊക്കെ തന്നെ ഇര്ന്ന് പഠിക്കുന്ന സമയത്ത് സാറമാരെപ്പോ പഠിപ്പിക്കുമ്പം അവിടെ ഇരുന്നിട്ട് കൂട്ടുകാര് തങ്ങളിൽ എന്തെങ്കലുമൊക്കെ കഥ പറഞ്ഞിട്ട്ങ്ങ് ചിരിക്കും അപ്പൊ സാറ് ചോദിക്കും എന്താ അവിടെ. പറഞ്ഞത് ഞാനും കൂടെ കേക്കട്ടെ ആ ചിരി എന്താ എന്താന്നൊക്കെ അങ്ങനെോക്കെ ചോയ്ക്കും അപ്പ ചിരിക്ക് നമ്മുടെ ജീവിതൽ ഭയങ്കര ഇമ്പോട്ട. ന്റായിട്ടുള്ള ഒരു കാര്യവ. എന്നും പറഞ്ഞ് എപ്പോഴും നമുക്ക് ചിരിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എപ്പോഴും നമ്മള് എപ്പോഴും ഹാപ്പി ആവാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തെലും ദുഃഖം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കരയുംഅത് കഴിയുമ്പോ നമ്മള് പിന്നെയും ചിരിക്കും അപ്പൊ ചിരിയെപ്പറ്റി എന്താ അഭിപ്രായം
എന്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും ചിരി മെയിന്റനൻസ് ചെയണം ഇപ്പ നമ്മുടെ ഉള്ളിൽ ദുഃഖം ഉണ്ടെങ്കിലും ചിരി മെയിന്റെയിൻ ചെയ്യുന്നത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയ കൊറെ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഉള്ളി ദുഃഖം ഒളിപ്പിച്ചിട്ട് ചിരിക്കുന്ന പുറമേ ചിരിച്ചോണ്ട് നടക്കുന്നത് അപ്പൊ ചിരി നല്ലതാണ് ചിരി നമ്മള് പറയത്തില്ലേ ചിരി ചിരിക്കുന്തോറും ആയുസ് കൂടു വന്ന്
ആഹ് അത് തന്നെ അത് ഞാനും പറയാൻ വന്ന കാര്യവാ അതെ ചിരിക്കുന്നന്തോറും ആയുസ്സു കൂടും
അപ്പം ചിരിക്കുന്നത്
ആഹ് നമ്മളിപ്പോ ഒരിടത്ത് പഠിക്കാൻ പോവുന്ന് ഇപ്പൊ ഒരു കോളേജിലോ സ്കൂളിലോ എവിടെയെങ്കിലും ഏതൊരു സ്ഥപനത്തിൽ പോകുന്നത് അപ്പൊ അവിടെക്കെ ചെല്ലുമ്പം എപ്പോഴും അവിടെ ഒരു കാവൽക്കാരായിട്ട് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി കാണും
ആഹ്.
ഒന്ന് നമ്മള് എന്നും പോന്ന് വരുന്ന്. നമ്മള് ഒന്ന് നോക്കി അയാളെ നോക്കി ചിരിക്കുകയും ഒരു ടാറ്റ കൊടുക്കുകയും ചെയ്യുമ്പം. അയാൾക്ക് സന്തോഷവും നമുക്ക് സന്തോഷം ആകും നമ്മളക്കും നമുക്കും ഒരു നഷ്ടം ഉണ്ടാവത്തില്ല ഒരു ചിരി കൊണ്ട് അതെ അങ്ങനെ അങ്ങനെ ചെയ്യുന്ന അവരുണ്ട് ഒരുപാട് ആൾക്കാരും പിന്നാണെങ്കി കമ്മള് ഇപ്പ മിണ്ടാത്തവരാണെങ്കിൽ പോലും ചിലപ്പ മറ്റ കോൺടാക്ടും കാര്യങ്ങളും ഒന്നും കാണത്തി നമ്മുടെ നാട്ടിലോ വീട്ടിലോ എവിടെയെങ്കിലും ഒക്കെ ഉള്ള ആൾക്കാരാണേങ്കിലും ചിലപ്പോ കാണുമ്പം ഒന്ന് ചിരിക്കും
ശരിയ എല്ലാം ഒരു ചിരി കൊണ്ട് എല്ലാം മറക്കാൻ സാധിക്കും എന്ന് പറയത്തില്ലേ അപ്പൊ എപ്പഴും ചെറിയ
നമ്മള് കാണുമ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുഖം വീർപ്പിച്ച് ഒക്കെ പോകുന്ന കാണാം പക്ഷെ അപ്പൊ നമുക്ക് അയാെപ്പറ്റി ഒരു ബാഡ് ഇമേജ് തോന്നും ഓ എപ്പോഴും അയാള് എന്തുവ ഭയങ്കര ജാടയാണ് എന്നൊക്കെ വിചാരിക്കും
നേരെ മറിച്ച് ചിരിച്ചോണ്ടിരുന്ന ആ അതെ
പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ചിരിച്ചുണ്ടിരുന്നിട്ട് നമ്മളെ ഏഹ് ചതിക്കുന്ന ആൾക്കാരും ഉണ്ട് നമ്മള് നമ്മള് കരുതും നമ്മളെ അടുത്ത് ഭയങ്കരം സ്നേഹമായിയിരിക്കും പക്ഷെ നമ്മളെ ചിരിച്ചിട്ട് ചതിക്കുന്നവരും ഉണ്ട് നല്ലപോല സ് സ്നേ ചിരിച്ച് സ്നേഹിക്കുന്നവരുണ്ട്
ആ അതെ ചിരി കൊണ്ട് ചിലർക്ക് മയക്കാനും കഴിയും ചിരിച്ചൊരാളെ മയക്കോ എന്ന് പറയത്തില്ല അതേപോലെ മയക്കി എടു നമ്മളെ വശത്താക്കിയിട്ട് നമ്മളെ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്
ഉം ആമ്പ് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ എപ്പോഴും കളിയാക്കുന്നൊ ഒരു കാര്യമാണ് ഇങ്ങനെ ചിരിച്ച് മയക്കി ആമ്പിള്ളേരെ കയ്യിലാക്കുക എന്നൊക്കെ പറഞ്ഞ കഴി
ആ അതെ പക്ഷെ ചിരിയെന്നൊരു നല്ല നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്
ഉം നമ്മള് ഇപ്പ വട്ട്ള്ളവർക്കൊക്കെ വട്ടൊള്ളവര് എപ്പോഴും ചിരിച്ചൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മള് നോർമല ആയിട്ട് ഒരാള് ചിരിച്ചുകൊണ്ടിരുന്നാലും ചോയിക്കും എന്താവാട്ടെ
വട്ടാണോ ആ അത് കോമൺ ആയിട്ടള്ളേ നമ്മുടെ നാട്ടിൽ ചിരിച്ച വട്ടാണോ സങ്കടപ്പെട്ടിരുന്ന അതിന് പ്രശ്നം കോമൺ ആയിട്ടുള്ള കാര്യം
ഉം
പക്ഷെ ചിരി കൊണ്ട് എനിക്ക് തോന്നുന്നു
എ എല്ലാരും നോക്കി ചിരിക്കുന്ന നമ്മള് മുഖം വീർപ്പിച്ച് വെക്കുന്നതിനെക്കാട്ടി എല്ലാരും നോക്കി ചിരിക്കുന്നതായിരിക്കും ബേ കാരണം അവരുടെ മനസ്സിൽ ആ ആ കൊച്ചു ചിരിച്ചല്ലോ എന്നുള്ളൊരു
ആ അത് മാത്രല്ല ല്ല നമ്മളിപ്പം പോന്ന് ആ പിന്നെ ഇപ്പം നമ്മളിപ്പം ആഹ് നമ്മളിപ്പ അടുത്ത നിമിഷം ജീവനോട് ഉണ്ടോന്നന്ന് നമുക്ക്റിയത്തില്ല അതുകൊണ്ട് മാക്സിമം നമ്മളിപ്പോ എത്രേലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കില് അതൊക്കെ പോട്ടയന്ന് കരുതിയിട്ട് ചിരി ചിരിക്കാൻ ശ്രമിക്കുക അത്രയും അപ്പൊ ചിലപ്പോ നാളെ ചിലപ്പോ അടുത്ത നിമിഷം ആയാൾ മരി ചൂപോവായിരിക്കും നമ്മള് മിണ്ടാതിരിക്കുമ്പോ പിന്നെ അയാൾ മരിച്ചഴുമോഴായിരിക്കും നമുക്ക് റിഗ്രറ്റ് അടിക്കുന്നത് അയ്യോ അയാളോട് മിണ്ടിയിലല്ലോ എന്ന് എന്ന രീതില്.
ഇപ്പൊ ഒരാളെ നോക്കി ചിരിച്ച് നമ്മളിപ്പ നോക്കി ചിരിക്കും. തിരിച്ച ഒരാള് ചിരിച്ചില്ലെങ്കിൽ നമക്ക് വേഷമോണ്ട്
നമുക്ക് വെഷമമാവും. അത് സത്യവ പിന്നെ നമ്മള്ടെ കടമ നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യം നമ്മള് ചെയ്യുന്നെ.
ഉം അതെ
ആ പിന്നെന്ന് പറഞ്ഞ് കഴിയുമ്പം ഒരാളെ കാണുമ്പോ ഇപ്പ നമ്മള് ജസ്റ്റ് എന്താ എന്തെങ്കിലൊക്കെ ചോദിക്കണം. ചോയ്ക്കുമ്പഴത്തേക്ക് അവിടെ ആ ഒരു സംസാരത്തിലത്
ഉം പിന്നീടുള്ള പിന്നീടുള്ള കണ്ടമുട്ടൽ കണ്ടുമുട്ടലുകളിൽ അതൊരു ചിരിലെങ്കിലും അവ സംസാരിക്ക്വല്ലോ. മിണ്ടില്ലെങ്കിലും ഇപ്പം നമ്മളെ എത്ര ഭയങ്കരി എത്ര ഇതാണെന്ന് പറഞ്ഞാലും ആഹ് ചിരി നമ്മളെ നോക്കി ചിരിച്ചാ അവര് ചെലപ്പോ വീണ്ടും ചിരി ക്കാൻ ശ്രമിക്കുവായിരിക്കും നമ്മളെ കാണുമ്പ. എത്ര ഇതെന്ന് പറഞ്ഞാലും മനുഷ്യനങ്ങനാണല്ലോ പിന്നെ ചെലവരെ എത്ര നമ്മള് നോക്കി ചിരിച്ചാലും ചിരിക്കത്തില്ല. അങ്ങൻത്തെ മനുഷ്യരുണ്ട് അതും പറ
ന്നാത് ശരിയാ. നമ്മള് ഏറ്റവും കൂടുതൽ ചിരിച്ച് നമ്മള് ഭയങ്കര സന്തോഷിക്കുന്നത് നമ്മള് കൂട്ടുകാരുടെ ഇടയില. അവിടെ ചെല്ലുമ്പഴത്തേക്കും വേറൊരു ലോക വാണ്. അവിടെ ചെല്ലുമ്പോ നമ്മള് എന്തൊക്കെ കാര്യങ്ങള് പറഞ്ഞിട്ടാണ് ചിരിക്കുന്നത്. അതൊക്കെ നമ്മള് ആലോചിച്ചിരുന്നു ചിരി ഒണ്ട്. ഞാനൊക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാ എന്തേലും കാര്യോണ്ടേല് ആലോചിച്ചിരുന്ന് ചിരിക്ക്യും. അത് ചെലപ്പോ ഒരു വീഡിയോ ഫോട്ടോ ഉണ്ടെങ്കി അതൊക്കെ എടുത്ത് വച്ചിരിരുന്ന് ചിരിക്കാറൊണ്ട്.
എനിക്കുണ്ട് അഞ്ചാറു ഫ്രണ്ട്സ് ഞങ്ങളും കൂടുമ്പോ ഭയങ്കര ചിരിയാ. എല്ലാരേം നല്ല രീതിയിൽ മിസ് ചെയ്യുന്നോണ്ട് ബനാത്ത് ഏറ്റവും കൂടുതൽ കോമഡി പറയുന്ന അഖില്
ഓഹ്
ഞങ്ങളാ കൊച്ചിനെ അപ്പുക്കുട്ടനെന്നാണ് വിളിക്കുന്നത് പോലും. അപ്പൊ നമ്മള് ചിരി ഇപ്പ ത അതാലോയ്ക്കുമ്പത്തന്നെ ചിരി വെരും. അവളുടെ ഓരോരോ കാര്യങ്ങൾ.
നമ്മടെ ജീവിതത്തില് എല്ലാ ക്ലാസ്സിലും കാണും. അങ്ങനെ അങ്ങനെ കൊറേ ആൾക്കാര് ചെലപ്പോ ഭയങ്കര അഹങ്കാരവായിരിക്കും അവർ കിക്കെന്ന് വെച്ചാ ഈ കുരുത്തക്കേടൊള്ള ആമ്പിള്ളേര് കാണ്വാല്ലോ അവര് അവര് അവര് എപ്പഴും ഇങ്ങനെ എന്തെങ്കിലും കുസൃതിയൊക്കെ കാണിച്ചോണ്ടിരിക്ക്യും. അപ്പ സാറ്മാര് അവരെന്തെലൊക്കെ. പറയുന്ന കാണുമ്പഴും അങ്ങനെയും നമ്മള് ചിരിക്ക. ക്ലാസ്സിലല്ലേ ഏറ്റവും കൂടുതൽ കോമഡി നട ക്ക്ണ കാര്യങ്ങള് നടക്കുന്നത്. ഉം.
നമ്മള് ഇപ്പം നമക്ക് ഏറ്റവും ഇഷ്ട്ട ഇള്ളവരുടെ കൂടെ കൂടുമ്പഴെ നമ്മള് ഏറ്റവും കൂടുതൽ സന്തോഷി ശ്രമി
സത്യം പക്ഷെ ഒത്തിരി ചിരിച്ച് കഴിയുമ്പം. പിന്നെ കരയേണ്ടി വരും കേട്ടോ. അങ്ങനെ ഉണ്ട്. നമ്മൾ ഒത്തിരി ചിരിച്ച് കഴിയുമ്പോ പിന്നെ പക്ഷെ അത് ഇപ്പോ ചെലര് പറയും തോന്നലാണ്ന്ന്. പക്ഷെ അത് സത്യവുള്ള കാര്യവായി എന്നെ സംബ ച്ച് ഞാൻ ഒത്തിരി എന്തേലും ആരേലും കൂടെരുന്ന് ചിരിച്ച് കഴുമ്പോ പിന്നെ എന്തെലും വെഷമം ഉണ്ടാവും ഒന്നെ ങ്കി ആരുടെലും കൂടെ വഴക്കിടും. വീട്ടിൽ വഴക്കിടും എന്തെങ്കിലൊക്കെ പ്രശ്നോണ്ടാവും.
ആഹ് അതെഅതെ. എനിക്കിപ്പ ചിരി വരുന്ന് എന്താന്നോ ചിരിയുടെ കാര്യം പറഞ്ഞോണ്ടിരി
പറഞ്ഞു പറഞ്ഞായിരിക്കും ചിരി വരുന്നത് നല്ലതാ ചിരിച്ചോ നമുക്ക് ആയുസൊക്കെ കൂടേം ന ല്ലതാ നമ്മുടെ ആരോഗ്യത്തിന് നല്ലയാ ചിരിക്കുന്നത് പിന്നെ നമ്മുടെ മുഖ ത്ത് എന്തുവാ ആഹ് ആഹ് ഐശ്വര്യണ്ടാവും അതെ ചെലർരെ കണ്ണില് എനിക്ക് അങ്ങനത്തെ ആൾക്കാരെയൊക്കെ അറിയാം ചെലർരെ നമ്മള് കണ്ണ് കണ്ണ് നോക്കിയാതി അവർടെ കണ്ണ് വരെ ചിരിക്കുന്നെയായിട്ട് തോന്നും ഒരാളെ കാണുമ്പ തന്നെ അയാൾതിങ്ങനെ എപ്പോഴും ചിരിച്ച മുഖവായിട്ട് തോന്നും പിന്നെ ഗർഭിണിയായിട്ടിരിക്കുമ്പം അമ്മമാരൊക്കെ ഭയങ്കരായിട്ട് ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ കളിച്ച് ചിരി ച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് നടക്കുമ്പ അവരെ ജനിക്കുന്ന മക് ക്കളും നോക്കിയാ മതി കുഞ്ഞിലെ തന്നെ ഇങ്ങനെ ചിരിച്ചിട്ട് ചിരിച്ചോണ്ടിരിക്കും അങ്ങനെ നമ്മള് പിന്നെ ഈ ചിരിക്കാത്തത് എന്തോ
എനിക്ക് ചിരിക്കുന്നവരെയാണ് കൂടുതൽ ഇഷ്ടം ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന യാളായ കൊണ്ടായിരിക്കാം എപ്പഴുവില്ല പക്ഷേ
ആഹ് നമ്മക്ക് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ആരെങ്കിലും ചോയിച്ചു കളയും വട്ടാണോ ആഹ് പിന്നന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തുവാ ആഹ്
ഉം ഉം പിന്നെന്താ പറയുമ്പ ഞാൻ പറയാം ഇപ്പാ ചെല കേസിലുണ്ട് ചിരിച്ചിരിച്ചിരിച്ചടി കൂടുന്നത് അതറിയോ
അത് ശരിയാ അങ്ങനെ വരും പക്ഷെ നമ്മൾ ചെലട്ത്തൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ ഒത്തുകൂടിരി ക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് നമ്മൾ അറിയാതെങ്ങ് ചിരിച്ചു പോവും അപ്പൊ ആളുകളൊക്കെ നമ്മളെ നോക്കും ക്ലാസ്സിലൊ ക്കെ അത് പ എപ്പഴും നടക്കുന്ന കാര്യവാ അതൊക്കെ പിന്നെ ഏതേലും വേറെന്തേലും പരിപാ ടീം കാര്യങ്ങള് ഒക്കെ ചിരി ചിരിച്ചിരിച്ചിരിച്ച് വയറു നൊന്ത്ട്ടൊണ്ടോ
ആഹ് നൊന്തിട്ടൊണ്ട് ഈ ലോകത്തെ ചിരിക്കാത്തേം കൊറേ മനുഷ്യരൊണ്ടല്ലേ
ആഹ് അമ്മള് ശരിക്കും പറഞ്ഞാ ഒരാളെ നമ്മള് കാണുമ്പോ വിചാരിക്കും ഓ ഭയങ്കര ജാഡയ എന്നൊക്കെ പക്ഷെ പിന്നീട് സംസാരിക്കുമ്പോഴേ അയാൾ എന്താന്ന് അറിയാൻ പറ്റത്തുള്ളൂ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മള് കാണുമ്പോ വിചാരിക്കും അയാക്ക് ജാടയാന്ന് പക്ഷെ അയാള് ചെലപ്പം അയാടെ ആറ്റിറ്റ്യൂഡ് അതായിരിക്കും അല്ലെങ്ക് ങ്കി അയാള് ചെലപ്പോ മനസില് എന്തേലും ക്കെ ചിന്തിച്ചാരിക്കും നടക്കുന്നത് ഒന്നും നമ്മൾ പുറമെ കാണുന്ന പോലല്ല അപ്പൊ ഒക്കെ അവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ ഓരോരുത്തരോടും ഓ അയിന് കമ്പനിയാവുന്നേന് മുമ്പേ വിചാരിച്ച് ഓ ഭയങ്കര സാധനവാ ഭയങ്കര ജാടയാന്നൊക്കെ പക്ഷെ മിണ്ടി കഴിഞ്ഞപ്പഴാ മനസിലായത് നമ്മള് സ് സെയിം ലെവലാ ഇത് കേൾക്കാത്ത ആരും ഇല്ല
ആഹ് ഇത് എനിക്ക് കൊറെ കേട്ടിട്ടുണ്ട്
അതെ കോമൺ ആയിട്ട് നമ്മള് കേൾക്കുന്നൊരു കാര്യവാ ഇങ്ങനത്തൊരു ജാട ആ ഒരു കാര്യം
ഒരു ആൻബിബേർട്ട് ടൈപ്പ് ഇപ്പൊ ഞാനെന്ന് പറയുന്നത് അങ്ങനൊരു ടൈപ്പാ എക്സ്ട്രോവേട്ടുകൾക്ക് പക്ഷെ അങ്ങനെ കേക്കാറില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്ക എപ്പോഴും സംസാരിക്കുക ചിരിക്കുക ഉം ആംബിബെർട്ട്
വെഷമ ച്ച് വെഷമം കൂടീട്ട് അവരിങ്ങനെ ചിരിച്ചു നടക്കുന്നത് കാണണം എന്ന് വെച്ചാ എല്ലാം ഉള്ളില് ഒതുക്കി ഭയങ്കരായിട്ട് ജോളിയായിട്ട് നടക്കും പക്ഷെ നമ്മള് വിചാരിക്കു എന്തൊരു ഹാപ്പിയാന്ന് പക്ഷെ ഒരിക്കലും ഒരു ഹാപ്പി ആയിരിക്കത്തില്ല
പിന്ന പിന്നെ എപ്പഴും ഇങ്ങനെ പോ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ ചെല ആൾക്കാർ ശ്രമിക്കും പോസിറ്റീവ് ആയിട്ട് എപ്പോഴും ചിന്തിക്കാ ല്ലെ പോസിറ്റീവ് ആയിട്ട് സംസാരിക്കുക ഒരു പ്രശ്നത്തെ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് എടുക്കാതെ അതിനെ നോർമൽ രീതി അങ്ങനത്തെ കുറെ പീസ്ഫുൾ ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ച് പക്ഷെ അതൊക്കെ ഒരു കഴിവാണ് അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് സമാധാനമായിട്ട് ഇരിക്കാം നമ്മള് സംബന്ധിച്ച്ട്ടൊക്കെ നമുക്കൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളൊക്കെ ഭയങ്കര ഒരു ടെൻഷൻ അടിച്ച് ദേഷിച്ച് കരഞ്ഞ് കൊല വിളിച്ച് അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് പല ടൈപ്പ് ആൾക്കാരാ അല്ലേ
ആണ് ആഹ് അതെ ആഹ് അതെ അതെ കേൾക്കുന്നുണ്ട്
ആഹ് അപ്പൊ മാക്സിമം എപ്പോഴും നമ്മള് ചിരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്ക
അപ്പൊ ചിരി എന്ന് പറയുന്നത്
ചിലപ്പോ ഈ ഒരു ചിരി ഒരു പണ് ക്കംമാറ്റാം എല്ലെ ഈ മെണങ്ങിയിരിക്കുന്ന ഒരാൾക്ക് ആ ഒരു ചിരി ചിരി കൊണ്ട് മാറ്റാം റ്റ അതിപ്പോ എങ്ങനെയാലപല്ലേ
അങ്ങനെ എത്രയോ പിണക്കങ്ങൾ മാറിട്ടുണ്ട് അല്ലേ നമ്മുടെ ലൈഫിൽ കൊറെ പേര്
മ്മ്ം
കെഞ്ഞ അറൽ മാറും മ്മ് ശരി നമ്മള് കൊറ കാര്യച്ചെണ
ച്ച് വരുന്ന സാഹചര്യം എന്തോ
ആഹ തെ
ആദ്യം നമ്മൾ ചിരിക്കാൻ പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിൽന്നാ നമ്മള് ജനി വച്ച് വരുന്ന ജീവിത സാഹചര്യം നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മ ചേട്ടൻ ചേച്ചിമാരി ഇവരൊക്കെ നമ്മടുത്ത് നല്ല രീതിൽ ചിരിച്ച് സംസാരിച്ച് നമ്മളായിട്ട് നല്ലൊരു ഒരു അന്തരീക്ഷം നമ്ക്ക് വളരുമ്പതന്നെ തണം എങ്കിലെ നമ്മൾ വളർന്ന കഴിയ്മ്പത്തേക് നമ്മ ചുറ്റുപാട് നമുക്ക് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ
ഹലോ
ഹലോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എത്ര മിനിറ്റ്
ഹലോ ഹലോ
ഹലോ
ആഹ് ഹലോ കേൾക്കുന്നുണ്ടോ
ഉം നമ്മൾക്കി ഇപ്പം ഒരു ഇടത്തിന്ന് പഠ്